ലോ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
അവിടെങ്ങെ ഇവിടെ സുഖം തന്നെ എല്ലാ വർക്കും
ഓ
മഴഉണ്ടോ
ആഹ് ഇബടാ ഭയങ്കര വെയിലാണ് രാവിലെ തൊട്ടേ ഭയങ്കര വെയിലാണ്
ആണോ ഇവിടെ നല്ല മഴയാണ്
അതെയോ ഇവിടെ നല്ല വെയിലാ പുറത്തേക്ക് ഇറങ്ങൻ പറ്റാത്ത രീതിയിലുള്ള വെയിലാണ്
ആണ്ല്ലേ ഇവടെ നല്ല മഴേട്ടോ ഇത്‌ വെരെ ചോർന്ന്ട്ട്ല്ല
ഓ അളെ റെഡ് അലേർട്ടോ അങ്ങനെ എന്തേലൊക്കെ ഇണ്ടോ യെല്ലോ അലേ
റെഡ് അല്ല ഓറഞ്ച് ആണ്
ഓ കുട്ടികളൊക്കെ എവിടെ
കുട്ട്യാളൊക്കെ ഇതാ വീട്ട്ല്ണ്ട് മഴ ആയിട്ട് പൊറത്ത്ക്കെറങ്ങാൻ കയ്യാഞ്ഞിട്ടേ വീട്ടിലെന്നെ ഇരിക്കാണ് അവര്
ഓഹ് ങ്ങളവിടെ എന്താ പുഴയൊക്കെല്ലേ പുഴയിലൊക്കെ വള്ളം കൂടിയോ
പൊഴേല് കുറച്ച് വള്ളം കൂടിട്ടൊള്ളു അധികം കൂടിയിറ്റില്ല മഴ പെയ്യല് തൊടങ്ങിയിട്ടല്ലേ ഒള്ളൂ
ആഹ് ആഹ്
ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് പെയ്യുമ്പോ വെള്ളം കൂടാ മതി കൂടും ഇപ്പം രണ്ട് ദിവസല്ലെ ആയിട്ടൊള്ളൂ ഹലോ ഹലോ ഹലോ കേൾക്ക്ണ് ഇല്ലേ ഹലോ ഹലോ ഹലോ